ആഹ് എന്തെക്കെണ്ട്?
നല്ല വിശേഷം ചായൊക്കെ കുടിച്ചോ?
ആഹ് ചായൊക്കെ കുടിച്ച്
ഉം എന്താ പിന്നെ നാളെ നോമ്പൊക്കെ ഇണ്ടോ?
നാളെ നോമ്പ് നോൽക്കണം
ഉം അയിന് ഫുഡൊക്കെ ഇണ്ടാക്കിയോ?
ഫുഡ് ഇതാണ് പെൽച്ചെക്ക് പുട്ട് ഇണ്ടാക്കാർഞ്ഞേട്ടീനി
ഏഹ് മക്കളൊക്കെ മ് മോന് വന്ന്ണോ?
മോന് ഓനെ നാളെ കൊണ്ടോരും
ആഹ് പിന്നെ ഓരെ ഹസ്ബൻഡ് എന്തെ ഇന്ന് വന്നെ?
അത് അവ്ടെ കോളേജ് പൂട്ടിയപ്പളേ വന്നതാ ആഹ് ഓൽക്ക് ലീവ് കൊട്ത്ത്ണർഞ്ഞ്
ഉം ഉം അഹ് ശരി
ച ക്കരേങ്ങ്ണ്ട് പീങ്ങെ അതും അത് രണ്ടെണ്ണം പീങ്ങി പുട്ടും മതിയർഞ്ഞേട്ടിണ് അത് എങ്ങനെ ചക്കരേങ്ങ് കറില്ലാതെ ഉം ചോറൊ ന്നും തിന്നാ കയ്യൂലല്ലോ
മ് ചോറ് ഇല്ല്യാണും വെച്ചതന്നെല്ല്യ ഇഞ്ഞ്പ്പയ്നായിട്ട് വെ
ഇവടെ വെച്ചോ ഉച്ചക്ക് വെച്ചക്കെയ്തീനി തിന്ന്ട്ടെന്നല്ല അതാ ഉം കിട്ടിയേല്ല അങ്ങനെ അ ചായ വെള്ളപ്പണ്ടായിനി അത് കൊ പള്ള ഇത് തിന്ന് എർച്ചി ച്ചി കറിയും കൂട്ടി തിന്നപ്പോ പിന്നെ മാണ്ട പിന്നെ വൈന്നാരം നിന്നപ്പോ കൊറെ മാങ്ങയാകും ഉണ്ട ഞാവു തിന്ന് ഇരിന്ന ചോറുണ്ണ മറന്നു അതിന്റെടെ ഇഞ് അന്തിക്ക്ന്നണാ നാളെ നോമ്പല്ലേ
ഉം ഞാനെ പിന്നെ ഉം ഇപ്പൊ മീൻണ്ടായിനെ കറി വെച്ച്നദ്ധിക്ക് പ്പ തിന്നാന് ഇനിപ്പോ എന്തേ മാണെങ്കില് തെങ്ങി ചപ്പാത്തിട്ട് ഇണ്ടാക്കാ എളുപ്പോണ്ടാക്കുള്ളൂ എൻകോ അല്ലെങ്കില് പലിച്ചക്കോ ഇനി നാളെ നോവ് കുട്ടികളെ നോൽക്കളില്ലെങ്കിൽ രാവിലെക്കൊക്കെ എടുക്കായിരിച്ച്
സ്കൂ
ഉം നോൽ നോൽക്കുണ്ടോ ച്ചപ്പോ എന്നോട് പറഞ്ഞ് ഉസ്താദ് നോൽക്കാൻ പറഞ്ഞ്ണ് അറിഞ്ഞ്
ആഹ് ന്റെ ചെറുത് ചെറുതും പറഞ്ഞു ഉസ്താദ് എന്താ നോമ്പോയ്ക്കണെ ഞാൻ നോമ്പോൾക്കിണ്ട് പോകുവ സ്കൂളില്ലെങ്കി നോർപ്പിച്ച് നോക്കിയെനെന് ഇപ്പൊ വരുന്ന വെള്ളിയാഴ്ച നോക്കട്ടെ
ഉ ഉം ഇവിടെ വെള്ളിയാഴ്ചയുണ്ട് സ്കൂള് ആഹ അന്നും മുഹറം പത്തിന് ഒഴിവു ഉണ്ടാവും ലേ ആഹ ഉ ഞാൻ നോൽക്കുണ്ട് ഇഞ് ക്കുണ്ടോ നാളെ നോൽക്കുണ്ടോച്ചപ്പോ നോക്കുണ്ട് നോൽക്കൻ പറഞ്ഞണ് പറഞ്ഞു
പിന്നെ. നോറ്റാല് നമുക്ക് സുഖമായി
ആഹ സ്കൂൾ സ്കൂൾണ്ടാവ കോയക്കേകുലെ
ക്കാരം നോക്കട്ടെ അവഓള് ഓള് പറയണ നോൽപിച്ചോളൂ നിർബന്ധിച്ച് നോൽപ്പിച്ചനൊന്നുല്ല ഉ
പത്തു നോറ്റ് മതിയല്ലോ
പത്ത് നോറ്റ് മതിയല്ലങ്ക മറ്റന്നാൾ നോൽപ്പിച്ചല്ലേ
ആഹ ഞാൻതാ വിചാരിച്ചേ ഉ മറ്റോളും രണ്ടാൾ ഉണ്ടല്ലോ വെള്ളിയാഴ്ച വീട്ടിലാവകുമ്പോ പിന്നെ ഇഞ്ഞപ്പോ കൊഴപ്പില്ലല്ലോ കടുക്ക
ഉം ഉം ഉം ആ അതന്നെ വീട്ടിലാവുമ്പോളാ ഇതിന നേരം പോവാത്ത
എന്നാലും ക്ഷീണം വരുമ മറ്റാങ്ങല്ല എങ്ങനെ ഇറങ്ങാലും പോകുന്നു ആഹ വലിയ കുഴപ്പൊന്നും ഇണ്ടാവൂല മഴ ഇടക്ക് മഴയും അങ്ങനെ ഉണ്ടല്ലോ
ഉം ഉം മഴ ങ്ങനെ വല്ലേ പാറ്റി പോവണ്ട് പിന്നെ
ഉ മക്കൾ ല്ലെ അവിടെ
ഉണ്ട് ഇന്ന് പോയില്ല ഇന്ന് മഴ ചെറുതായിട്ട് പാറ്റലുള്ള അതിനോട് കളിക്കാനൊന്നും ഒപ്പ ഒപ്പ പോയിന് കൂട്ടികള് പോയില്ല
ഉം അവിടെ മഴ ആയാൽ കളി ഉണ്ടാവോ
കളി ഉണ്ടാവും അതിന്പ്പൽ മഴ നനഞ്ഞു നിൽക്കൂലേ അവിടെ പിന്നെ അവിടെ എന്തിനെലൊക്കെ നിൽക്കും കളി ചെറിയ മയക്കെണ്ടും വലിയ മയക്കൊന്നും ഉണ്ടാവില്ലേ ചെറിയ അപ്പോ പിന്ന അങ്ങനെ ഒന്നും പോവൂല അഹ് കൊറെ സ്ഥലല്ലല്ലേ
കൊറെേ ആൾക്കാരുണ്ടാവൻ പോയി അടെ എടുക്ക്നെ ഇടയിലൊക്ക
അയി അയിനാണ് മോളെ കാര്യായിട്ട് കൊണ്ടു പോണത് അല്ലെങ്ക ഒന്നു
അല്ലെ നമ്മള് ശ്രദ്ധ വിട്ടാല് ഓല ഈ വെള്ളം കാണുമ്പോ അങ്ങനെ അടുത്തക്ക് പോരും
ഉം എന്താ അറിയില്ല അവിടുന്നാട് പോണണാ
നോക്കേക്കും നമ്മള ഇല്ലാഞ്ഞാ അവര് നോക്കല്ലോ ആഹ് അല്ലെ അങ്ങനെ
അല്ല അവിടെ പിന്നെ അങ്ങനെ ഒരു ഇത് തോന്നലില്ല്യാ പോകുമ്പോ
വന്ന് ആഹ് എടീ ഴുള്ള ഉതകൊപ്പല്ലല്ലേ
ആഹ് കളിക്കണ സ്ഥലത്തൊന്നും എടുത്തൊന്നും പോവില ഓലാ ആ സെന്റർന്നാണ് നെരന്നൊരു അവിടുന്നാണ് ആ ക ആഹ് വേ അല്ല അവരുന്നാണന്ന അവിടെ നല്ലൊ നെരന്നൊരു സ്ഥലണ്ട് അതൊക്കെ നീ കണ്ടുണ്ടാവും ഓർമ്മ ഉണ്ടല്ലോ അവ്ടെ പിന്നെ ആ കൊറേ
ഇപ്പ തോണിയുണ്ടോ
തോണിയൊക്കെണ്ട് ഇപ്പളും അപ്പ പിന്നെ അവിടന്ന് അവുടെ ഓല അതിനെ വണ്ടി നിർത്തിയാണ് അതിന്റെ അടുത്ത് തന്നെ നിക്കലാണ് പറഞ്ഞു അതുമ്മെന്ന് എറങ്ങിക്കഴിഞ്ഞ ഓഹ് വണ്ടിയക്കപ്പൊ എറക്കും വണ്ടി എറക്കെ അയിന് ആ തൽ ഒന്നും കൊണ്ടാൻപറ്റില്ല ബൈക്കൊക്കെ ആണേ കൊണ്ടോവാ കാറി ഈ എറക്കിയാണ്ടി ഈ സെയ്ഡില് നിർത്താ ഇപ്പൊ പാർക്കിങ്ങിന് പൈസൊക്കെണ്ട് ഉം
ആഹ് സെക്യൂരിറ്റി ഉണ്ടക്കോ ആരാ പഞ്ചായത്താക്കിയതാ
പഞ്ചായത്താക്കിയതാണ്
ഉം അപ്പം
എറങ്ങണോടത്ത് എവിടെ ആള് പൈസാങ്ങാനും
ആഹ് മറ്റേട നിർത്താനും സ്ഥലല്ലല്ലേ റോട്ടുംമ്മല്
ഉം ഉം ഉം പിന്നെ പറഞ്ഞാല് അവ്ടെക്കെ സുരക്ഷ ഞാ ഉം ഏഴ് മണിക്കേഷം ഒന്നുപ്പാളെ അറക്കൂല ഓരോ ഇതൊക്കെ ഇണ്ടായിട്ടേ കഞ്ചാവ അങ്ങനത്തെ പ്രശ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടെ ഉം
ശരി
അപ്പോൾ വേറെന്താ പിന്നെ
വേറെന്താ
വേ ഉം എവിടെ മക്കളൊക്കെ എങ്ങട്ട് പോയി
പിന്നെ ഓല് വന്നാണ് ഓഹ് സിസ്റ്റമാരൊക്കെ വന്നേന്നു അപ്പം
എത്ര ആഹ് ഏഹ് അത്ശരി ഇന്ന് വെറുതെ വന്നതാ
വെറുതെ വന്നതാ പോവാൻ വേണ്ടി ഓന്മാരുള്ള പോലും ഉണ്ട് മറ്റേ കുട്ടിനെയൊ ക്കെ കാണാനേ മോന്റെ
ആഹ് കുട്ടിനെ കാണാ വന്നതാ ഉം ഉം അരി കൊടുത്തോലുണ്ടോ
ഓലില്ല
ഉം ഉം ഉം ഉം
അപ്പൊ അങ്ങട്ട് പോയിണ് കുട്ടികളും ഒക്കെ മറ്റോള് മദ്രസ പോയിണ്
ഉം ഉം ഏഹ് പോയോ നേരത്തെ പോവൂലേ
ആഹ് ആറ് മണിക്കൊടങ്ങും അതിന് ടൈമില്ല സ്കൂളുട്ട് വരാ ചായകുടിച്ചിയ അപ്പന്നെ എഴുതാനും ഉണ്ടാവും മദർസത്തെ അപ് ഇപ്പ എയുതുകാ പോവാ ഇനി വന്നാലും സമയില്ല സ്കൂളും മദ്രസും അങ്ങനെ ഒയിവുണ്ട് ഞാൻ പിന്നെ പ്രശ്നവാണ് ഇങ്ങനെ പോണോന്നു ചോദിക്കുമ്പം
ആഹ് ഇന്നോട്പ്പൊ പറയാ ഫോൺ ചോയ്ച്ച് ഇപ്പത് കിട്ടലില്ല ഇപ്പയ്യീ ഒയ്വ്ള്ള നേര്ത്ത്
ഇന്റെ ചെർത് വടെ വെന്നീനി ഇങ്ങൾത് കയ്ഞൊച്ച് വെന്നീനി
ആഹ് ഇപ്പൊങ്ങനെ വെല്ലാതെ ണ്ട്ന്നറിയാ പിന്നെ ന്നാലുപ്പ ചോയ്ച്ച് എത്താപ്പ ഇന്നലെന്നൊന്നും കിട്ടില്ല തീരെ
ആഹ് ചെലേപ്പ പറയും ഇത് കിട്ടണംന്ന്ല്ലപ്പന്നൊക്കെ പയും അയ്ന്റക്ക് ഞമ്മള് പ്പ അമ്മക്കൊയ്ണ്ടാവുമ്പളല്ലെ ഇതട്ക്കൊള്ളു ഉം ഉം
അതെന്നെ
പപ്പം മക്കള് പോയിട്ട് ഇന്ന് കൊറെക്കെങ്ങനെ നോക്കിനി പണിന്റെടേ കൂടി
ഇപ്പ നേര വെല്ലാ ആ കൊറേക്കെ കയ്ഞ് അയ്ന്റെ എടക്കണ്ട് വെരും ഹസ്ബന്റ് വെരും
ആഹ് അപ്പൊ വന്നാ പിന്നെ നടക്കുല ഞാന് പിന്നെ സിബി വിളിക്കട്ടെ ചോയ്ച്ചീനി അപ് പോത്ത് പിന്നെ വെന്ന് അപ്പെന് ഞാൻ ഓഫാക്കി വെച്ച് പോയി പിന്നെ ഞാൻ നോക്ക്യ പിന്നെത്തെ ആയറില്ല
ഞാനോളോട് ഇന്നലെ ഇന്നലെരട്ടം ചോയ് ഇന്നലേം ഇന്നൊക്കെ ഏയ് ഇന്നലെന്നോട് പർഞ് കച്ചറേണ് ഇവടെ പിന്നെ അവടെ കുട്ട്യാളെ പിന്നതെ ഇന്ന് ചോയ്ച്ചില്ല ഓള് ങ്ങട്ട് ചോയ്ച്ച്ണുല്ല
ആഹ് ഞാന അതെന്നെ വിളിക്കുമ്പോ ഓക്ക് വിളിക്കാങ്ങനെ വിചാരിച്ചാണ്ടേനി
അതൊന്ന് ചോയ്ച്ചോക്കണം പിന്നെ എപ്പളും ഞമ്മക്കും ചെൽപ്പം ചെൽപ്പം ഇങ്ങളൊക്കെ
അ അതപ്പങ്ങനെ വെരും അപ്പ പിന്നെ അങ്ങനെ അങ്ങനെ പോകും ചെൽപ്പോ പത്ത് മിൻറ്റ് അങ്ങനെ പോം ഉം
ഉം പിന്നെ വേറെന്താ
വേറെന്താ ഞ്ഞിപ്പം വീട്ട്ക്ക് പോയിനോ പിന്നെ പോയിണ്ടാവൂലലെ
പിന്നെ പോയിട്ടില്ല ഞ്ഞിപ്പൊ പോവാന് ഞമ്മള് കണ്ട്ണല്ലോ ഉമ്മാനൊക്കെ ഞാനൊക്കെ കണ്ട്ണല്ലോ
കണ്ട്ണല്ലോല്ലേ
ഉം ഞ്ഞി എപ്പളെങ്കിലും പോണം
ഉം അതെന്നെ
പിന്നെ ആ ചോറ് ഇല്ലാ ഇന്ന് ഞാ പർഞ്ലെ ഇന്ന് ചോറ് വെ ച്ചീല്ലേന് ന്ന് ന്ന് ചോറ്ണ്ടായിന് പിന്നെ ഇണ്ടായിന് വെച്ചതെന്നെ ണ്ടായിന് അത് തളപ്പിച്ചപ്പൊ ഉം
അന്തിക്കെന്താ കഴ്
അന്തിക്ക് മീൻകറി വെച്ച്ണ് പിന്നെ ഞ്ഞിപ്പ ചപ്പാ ത്യോക്കെ ഇണ്ടാക്കണ്ടി വെരും ഞങ്ങള് പിന്നെ വൈകുന്നേരം ടിവിയും ഫാനൊക്കെ ഇടിട്ടാണ്ട് പോയിനി അപ്പം ടി വി വാങ്ങാനുണ്ടയ്നി ഫാന്
ഒക്കെ കിട്ട്യോ നന്നാക്കി
ആഹ് ഒരു ഫാൻ നന്നായി പിന്നെ ടി വി പ്പ ഇന്ന് കിട്ടി അപ്പൊരു ഫാനൂടിണ്ട് അപ്പൊ വാങ്ങ്യ വേഗം പോന്ന്ണ്ട് നേ വാങ്ങി പോയല്ലോ അപ്പൊ ഞങ്ങള് ചെന്ന് ചായക്ക് കടി ചെറുതായിട്ടൊക്കെ വാങ്ങി പാക്കെ കയ്ച്ച്ണ് പ്പൊ ഞ്ഞിപ്പോ ഇ പ്പൊന്നും വാണന്നില്ല മക്കള് ആ ഉം ണ്ട് കർമൂസണ്ടേനി പോത്ത് അത്പ്പൊ ഞാൻ ചെത്തി വെച്ച് പ്പൊ ചെറിയൊര് കഷ്ണം ഞാൻ തിന്ന് ഇപ്പണ്ട് ചെത്തി ഇതിന്റെ എടേലാണ് ഞാൻ ചെത്യോണ്ട് നിക്ക്ണ പിന്നെ മാങ്ങ്യണ്ട് ഇനി വേണെങ്കില് എന്തെങ്കിലും കുബൂസിന്റെ ഇതൊക്കെ ഇണ്ട് ഇവടെ മോന് കൊടുക്കാനൊക്കെ ഇനി വേണെങ്കിൽ ഓൽക്ക് വേണെങ്ക
പൊൽ പൊൽച്ചക്കത്തെ തിന്നണ്
ഉം പെൽച്ചക്ക് ഇനി അരി വെള്ളത്തിലിടണം ദോശയും ഓട്ടട ഒക്കെ ഇണ്ടാക്കും
അപ്പം അരച്ച്ണ്ടാക്കല
അങ്ങനെയാ ഞാൻ സാധാരണ
ഞാൻ അങ്ങനെന്ന ഇപ്പ നീക്കാൻ നേരം വൈകോന്നൊരു പേടിണ്ട് ഞാൻ അരച്ച് വെക്കലാ മറ്റേ ഭയങ്കര സൗണ്ടല്ലേ ആ നേരത്ത്
അയിന് അരച്ചെക്കാൻ നേരത്തെ വെള്ളത്തിൽ ഇടണ്ടീനി
ആഹ ഞാന് പുട്ടേറ്റെ ഇണ്ടാക്ക വിചാരിച് അപ്പൊ ഞാൻ ഇഷ്ടാ ചൂടോട്ക്കെ
ഉ ഉം ഉം പുട്ട് പിന്നെ പുട്ടങ്ങനെ ഒരു പരം തോന്നും മറ്റേ തരക്ക ഞാന് കഴികി ഒക്കെ വെക്കും കഴിക്യാണ്ട് അഥവാ നേരം വൈയ്ക്യ പിന്നെ കേയ്ക്കൊന്നും വേണ്ട ഇങ്ങനെ നല്ലോം കയികി പിന്നെ അരക്കാ അരച്ച് വെച്ചാ മതിലേ നേരത്തെ വെള്ളത്തിട്ടാണ്ട്
ഇത് ജീ
ഫ്രിഡ്ജ്ല് വെക്കേണ്ടി വെരോ
അതെനെ ഒരു പത്ത എണ്ണ ഒക്കെ ആയിട്ട് ഒന്ന് അര രിച്ചരി ഞാന് നാലണിക്ക് എണീക്കും പിന്നെച്ചാല് തണുപ്പും പിന്നെ അ ഇത് കിട്ടൂല
തിരൊക്കെയാണെങ്കിൽ ചൂടാ പരത്തി വെക്ക ഇങ്ങനെ ചൂട്ണ പണി ഉണ്ടാവുള്ളൂ
ത്തിരി ഒക്കെ ആയ സുഖ നമുക്ക് അത്‌ അയിമക്കൊന്നും ഒരുങ്ങിയിട്ടുംല്ല പുട്ടുണ്ടാക്ക
ഉം ഉം പിന്നെ അപ്പം ഇണ്ടാക്ക ഇതൊക്കെ രാവില്ക്കി വേണെങ്കിൽ അപ്പളും നല്ല ഫ്രഷന്നെ ഇണ്ടാവും ചെയ്യും ഇണ്ടാവും ചെയ്യും
വെച്ചാതില്ലോ
ആഹ് ഞാന് ചെലപ്പോ ചുട്ടണ്ട് വെക്കും നാലണി അഞ്ചണി നാലരൊക്കെ ആവ്മ്പളാ പിന്നെ ണീ
ഇപ്പയ്ന് വേഗം വാ വാങ്ക് കൊട്ക്കും
ആഹ് നാ എത്രക്കാ ബാങ്ക് ടൈമ്
നാലരക്കേറ്റെ കൊടുക്കും അതിന് മുന്നേ കൊടുക്കോന്ന് നോക്കണം സമയ ആ ന്നാ